ഹലോ
കേൾക്കാവോ
ആഹ് കേൾക്കാം
ഹലോ ആഹ് എന്തോ ഉണ്ട് വിശേഷം കൊറെ കേൾക്കാം കേൾക്കാം കേൾക്കാവോ
ആഹ് കേൾക്കാം കേൾക്കാം
ആഹ് എന്തൊണ്ട് വിശേഷം കൊറേ നാളായല്ലോ കണ്ടിട്ട്
സുഖം സുഖമായിട്ടിരിക്കുന്നു അവിടെയോ
ആഹ് ഇവിടെം സുഖമായിട്ട് ഇരിക്കുന്നു ഭക്ഷണൊക്കെ കഴിച്ചോ രാത്രിയിൽത്തെ
ആഹ് കഴിക്കണം
ഓ അതെയോ ഇന്ന് നിന്ന് താമസിച്ചല്ലോ കേട്ടില്ല
അവിടെ കഴിച്ചോ
ആഹ് ഇവിടെ കഴിച്ചു ഇവിടെ കഴിച്ചു ഇവിടെല്ലാരും കിടക്കാനൊക്കെ പോവാണ് അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരുന്നയാ അപ്പൊ വിചാരിച്ചു കൊറെ നാളായാലോ വിളിച്ചിട്ട് അപ്പൊ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു
അതെ
ആഹ അതെ അതെ അവിടെ എന്തതുണ്ട് വിശേഷം സുഖമായിട്ട് ഇരിക്കുന്ന എല്ലാവരും
അതെ അതെ സുഖം ഇവിടെ എല്ലാവർക്കും സുഖമാണ് ഞാനിപ്പം പുറത്താണ് വീട്ടിലില്ല പുറത്ത ഇരിക്കുകയാണ്
ഓഹ അതെയോ ഓഹ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ
ഇല്ലല്ല ബുദ്ധിമുട്ട്ന്നല്ല സുഖമാണ് സുഖമായി തന്നെ നീങ്ങുന്നു അതെ അതെ
ഓഹ അതെയോ ഓഹ എന്നാലും എന്താണ് ഇപ്പൊ ബഷീറും ജൂൺ അഞ്ച് ബഷീർ ദിവസമ ഒക്കെ ആരുന്നല്ലോ അപ്പ നമ്മൾക്കെ പണ്ട് പുസ്തകൊക്കെ ഒരുമിച്ച് വായിച്ചിരുന്നവരാണല്ല അപ്പൊ ഞാൻ വിചാരിച്ച് എങ്കിൽ പിന്നെ കുറച്ചു നേരം പഴയ ഓർമ്മകളൊക്കെന്ന് പറഞ്ഞ അല്ലെങ്കിൽ വായനദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് സംസാരിക്ക ണന്ന് വിചരിച്ചു
തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നു
അതെ അതെ അപ്പൊ ഇന്നത്തെ ഇന്ന് നമുക്ക് അറിയാാലോ വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കാമന്ന് വിചാരിച്ചു ഇപ്പൊ വായന എന്ന് പറയുന്നത് മനുഷ്യന്റെ അറിവും ചിന്താശേഷിയും വളർത്തുന്ന ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണല്ലോ അൽ അല്ലേ
തീർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വായനങ്ങൾ പ പത്രങ്ങൾ മാധ്യകൾ മറ്റജഞമായ ഇരുന്നങ്ങളെല്ലാം മനുഷ്യന് ആവശ്യകരമാണല്ലോ
അതെ തീർച്ചയായും അതെ വായിച്ചണല്ലോ അറിവ് നേടണ്ട അതൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ഒരു വ്യക്തി വ്യക്തിയായി തീരുകയുള്ളൂ
തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പറയൂ പറയൂ ഹലോ
ആഹ പറഞ്ഞോളൂ പറഞ്ഞോളൂ
പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ട് പറഞ്ഞോ പറഞ്ഞോളു കുഴപ്പമില്ല
എന്ത് എന്ത് എന്തുകൊണ്ടാണ് വായന നല്ല ശീലമാണെന്ന് പറയുന്നത് ചോദിക്കാൻ വന്നതാണ് എന്തായാലും താങ്കളും വളരെ വലിയ വായിക്കുന്ന വ്യക്തി അല്ലെങ്കിലും ചെറിയ ചെറിയ രീതിയിൽ വായിക്കുന്ന വ്യക്തിയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ചോദിച്ചതാണ് എന്തായിരിക്കാം എന്തുകൊണ്ടാണ് വായന നല്ല ശീലമാണെന്ന് പറയുന്നത്
ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വായനയാണ് അറിവ് നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് വായന വായന നല്ലൊരു ശീലമായി കാണുന്നത്
അതെ അതെ വായന അറിവ് വർദ്ധിപ്പിക്കുന്നു അതെ അതുപോലെ തന്നെ വായന ഭയങ്കരായിട്ട് ഭാഷാശേഷിയൊക്കെ വർദ്ധിപ്പിക്കുന്നു ഇപ്പം കുറച്ച് സംസാരിക്കാനൊക്കെ താല്പര്യം ഇല്ലാത്തവർക്ക് കൊറേ വായിച്ച് സംസാരിക നൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്
തീർച്ചയായിട്ടും ഇപ്പം രണ്ടു പേർ വാ നല്ല വായന ശേഷി ഉള്ളവരാണെങ്കിൽ അവർക്ക് അത് തന്നെ ഒരു വിഷയേ വിഷയമായി തിരഞ്ഞെടുത്തുകൊണ്ട് അതിനെ കുറച്ച് സംസാരിക്കാൻ സാധിക്കും
അതെ അതെ തീർച്ചയായും ഇപ്പം ഉം അതെ അതെ അതെ രണ്ട് പേരിൽ തമ്മിൽ സംഭാഷണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ രണ്ടു പേരിൽ നല്ല ആഴ ബന്ധത്തിൽ ഏർപ്പെടാനൊക്കെ ഈ ഒരു സംസാരം അല്ലെങ്കിൽ ഈ വായനൊക്കെ സഹായിക്കും അല്ലേ
തീർച്ചയാട്ടും തീർച്ചയാട്ടും യോജിക്കുന്നു
അതെ അതെ അതെ അതെ വായന ഒരു നല്ല ശീലമാണെന്നൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് നല്ല ശീലമാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ
വായന എന്നുള്ള നല്ല ശീലം അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിലാണ് ചിലർക്കത് ചിലർക്കതൊരു മോശമല്ല ചിലർക്കതൊരു മറ്റൊരു തലത്തിലേക്കുള്ളരു ആഹ താല്പര്യമില്ലായിമ ആയിരിക്കാം ആ മോശം എന്ന് പറയുന്നവർക്ക് അല്ലെങ്കിൽ അയന ശീലമാക്കിയർക്ക് എന്നും അതൊരു അതിരുചിയാണ്
അതെ തെ തീർച്ചയും നമ്മുടെ വായനയാണല്ലോ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നു നമ്മുടെ ഭാഷാശേഷിഓക്കെ ചിന്താശേഷിഓക്കെ വളരെയധികം വളർത്തുന്നുണ്ടല്ലോ പിന്നെ എനിക്ക് ചോയിക്കാഉള്ളത് വിദ്യാർത്ഥികൾക്ക് വായന എങ്ങനെ സഹായിക്കുന്നു അല്ലെ വിദ്യാർത്ഥികൾ വായിക്കുന്നത് വളരെയധികം പ്രാ ധാന്യമുണ്ടോ അല്ലെങ്കിൽ അവർക്കതിനെ ആ എന്താണ് അവസരം ഒരുക്കി കൊടുക്കണോ
തീർച്ചയായിട്ടും അവർക്കയിനുള്ള അവസരം ഒരുക്കി കൊടുക്കണം അവർക്കതികൊണ്ട് അവർ വായിക്കുന്നതിലൂടെ അവർക്ക് അറിവ് നേടാം അവരുടെ ജീവിത ശൈലിളോടുള്ള താല്പര്യം തന്നെ മാറാൻ അവരെ പ്രചോദിപ്പിക്കും
അതെ അതെ ശരിയാണ് ആ പഠന വിഷയത്തില് നമുക്ക് എളുപ്പത്തിൽ ആ മനസ്സിലാക്കാനും പുതിയ വാക്കുകൾ പഠിക്കാനും പരീക്ഷണിൽ മിക ച്ചാ വിജയം നേടാനൊക്കെ വായന വളരെയധികം പ്രാധാന്യഒള്ളതാണല്ലേ
തീർച്ചയാട്ടും പരീക്ഷകൾക്ക് മുന്ന മുന്നേ പോലും പല കുട്ടികളും വായിച്ച് ആണ് മനസ്സിലാക്കാത് വായിച്ചന്നെ എഴുതി പഠിക്കുന്നെലും കൂടുതൽ പല കുട്ടികളും വായിച്ചു തന്നെ മനസ്സിലാക്കി പഠിക്കാനാണ് ശ്രമിക്കുന്നത്.
അതെ അതെ ഞാൻ പഞ്ചൽ അതെ അതെ എനിക്കൊന്ന് കാണാതെ പഠിക്കുന്നതിനേക്കാളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് വായിച്ചു പഠിക്കുന്നതായിരിക്കും വായിച്ച് മനസ്സിലാക്കുന്ന ആയിരിക്കും.
തീർച്ചയാട്ടും യോജിക്കുന്നു.
ആ അതെ അതെ വായന പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യാണ് വായന വ്യക്തിത്വത്തെ നമ്മുടെ ഓരോരുത്തടെ സ്വഭാവത്തെ വികസനത്തിന് സഹായിക്കും കാരണം ചില കുട്ടികൾക്ക് നല്ല നല്ല ചിന്തകളും, ആശയങ്ങളും, മറ്റുള്ളവരുടെ മനോഭാവങ്ങളൊക്കെ മനസ്സിലാക്കാനും. ആത്മവിശ്വാസക്കെ ഉണ്ടാക്കാൻ വായന സഹായിക്കുവല്ലേ?
അതെ അതെ തീർച്ചയാട്ടും തീർച്ചയാട്ടും.
അതെ അതെ. അപ്പം ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാണ് കൂടുതൽ വായിക്കേണ്ടത് അല്ലെങ്കി അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടോ താങ്കൾക്ക്. ഇന്ന പുസ്തകം വായിക്കുന്നതാണ് കുറച്ചുടെ നല്ലതെന്ന് അങ്ങനെ എന്തെലും തോന്നാറുണ്ടോ? ഓരോരുത്തടെ വെ അഭി അഭിപ്രായആണ് എങ്കിലും താങ്കളുടെ അഭിപ്രായം എന്താണ്?
എന്റെ അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പ ആരുടെം ജീവിത ജീവിതത്തിൽ നിന്ന് കിട്ടിയ അറിവുകൾ കൊണ്ട് അവര് എഴുതിത്തീർത്ത ചില പുസ്തകങ്ങളുണ്ട് അതിൽ ആട് ആ ആട് ജീവിതങ്ങൾ പോലുള്ള പല നോവലുകൾ ഉണ്ടല്ലോ.
ഓ അതെയൊ അതെയൊ ഓ ഓ.
അതുപോലുള്ള കഥകൾ വായിക്കാനാണ് എനിക്ക് കൂടുലും ഇഷ്ടം
ഓ ഓ അതെയോ,? ആ ഇന്നത്തെ കാലത്ത് കാ കുട്ടികൾ വായനയിൽ നിന്ന് അകന്നു പോകുന്നയിട്ട് തോന്നുന്നുണ്ട് എന്തായാലും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതുടെ ചോദിക്കാം ഇന്നത്തെ സമുഹത്തിലെ പ്രശ്ന കൂടെ നമ്മൾ ചെ ച പറയണോല്ലോ?
ചെയ്യാനും പറ്റുന്ന വെച്ചാൽ രാ അവരെഓർപ്പിക്കുക ആ വായെൽ നിന്ന് അവർക്ക് അറിവ് നേടും പിന്നെ അവരത് തുടർന്ന് ളും ളും എന്നാണ് എന്റെ ഒരു ആശെയം
ഓ അതെയോ ഏ എപ്പെഴെങ്കിലും തോന്നി ട്ടുണ്ടെ മൊബൈൽ ഫോണിന്റെ എന്താണ് വരവോട് കൂടി കുട്ടികളിൽ അമിത ഉപയോഗം കാരണം പുസ്തകങ്ങൾ അല്ലെങ്കിൽ വായനാശീലം കുറഞ്ഞതായിട്ട്
തീർച്ചയാട്ടും. ശരാശരികു ശരാശരിയിൽ മുകളിൽ കുട്ടികൾ ഇപ്പഴും മൊബൈല് തന്നണ്കൂടുതൽ ഉപയോഗിക്കാറ്. പിന്നെ മൊബൈൽ മടുത്തു അല്ലെങ്കിൽ മൊബ മൊബൈൽ. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു മെച്യൂആരാറ്റി കി മെച്യൂരിറ്റി കിട്ട് കിട്ടിയതിന് ശേഷം മാ മാത്രമായിരിക്കണം അവര് മാറി ചിന്തിക്കുന്നത്.
മൊബൈൽ ഉപയോക്ക് അതെ അതെ ശിർസായായും. പിന്നെ ഇപ്പൊ വായനാശീലം വളർത്താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമന്ന് തോന്നുന്നുണ്ടോ ദിവസവും?
തീർച്ചയായിട്ടും. ദിവസവും പത്രം വായിപ്പിക്കുക, കുട്ടികളെ കൊണ്ട്. അവർക്ക് വേണ്ടിട്ട് അവർക്ക് വേണ്ടീട്ട് താല്പര്യമുള്ള കൊച്ചിലെ ആണെങ്കിൽ അവർക്ക് താൽ പര്യമുള്ള ആ പല പല പുസ്തകങ്ങളും ഇപ്പൊ നമുക്ക് കിട്ടുല്ലോ?
അതെതെ, തീർച്ചയായും. ഇപ്പൊ ലൈ- അതെ അതെ. ആ തീർച്ചയായും. എനിക്ക് തോന്നിയൊരു കാര്യംന്ന് പറഞ്ഞാൽ ലൈബ്രറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ അറിവിന്റെ കലവറകളണല്ലോ? അപ്പൊ നമ്മള് വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള പുസ് തകങ്ങൾ വായിക്കാനും അറിവ് വികസിപ്പിക്കാനും കുട്ടികളെ ലൈബ്രറി സന്ദർശിപ്പിക്കുന്ന നല്ലൊരു കാര്യമായിരിക്കും. കാരണം കുറെ പുസ്തകങ്ങള് ഇരിക്കുന്നെ കാണുമ്പ തന്നെ അവർക്കതിലൊരു ജിജ്ഞാസ ഉണ്ടാക്കും. ഇതിലൊക്കെ എന്തായിരിക്കും? എ ന്താണെന്ന് അറിയാൻ ഒരു താല്പര്യം കാണുവല്ലോ? അല്ലെ?
ത് കൊച്ചില് നമ്മളത് ലൈബ്രറിൽ ചെന്നാലും എനിക്കൊക്കെ എന്നെ ഒരു കാരണവശാലും ഒരു ലൈബ്രറിൽ ചെന്ന ഒരു കാരണവശാലും ഒരു ബുക്ക് എടുത്ത് വായിക്കാറില്ല പുതുമുള്ള എന്തങ്കലും ഉണ്ടെങ്കിൽ അതിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എന്നല്ലാതെ ഞാൻ ഒരിക്കലും വാ
ഓ ഓ
നുള്ള ചിന്തകളെല്ലാം വന്നു തുടങ്ങി ഞാനും ചെങ്കലും അങ്ങനെ വായിക്കാറില്ല എന്നാലും കുറച്ചെങ്കിലും വായിച്ചിരുന്നു ഒരു സമയത്ത്
ഓ ഞ എന്റെ കാര്യം പറയാണെങ്കിൽ ഞാനിപ്പോ ആദ്യമേ വായിക്കും ന്നല്ല പക്ഷ ഞാൻ ലൈബ്രറിയിലൊക്കെ പോകുമ്പോൾ ചിത്രമുള്ള ചിത്രങ്ങളുള്ള പുസ്തകങ്ങൾ കാണുമ്പോൾ എടുത്ത വ വെക്കും എന്നിട്ട് ആ ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുമായിരുന്നു അതായിരുന്നു എന്റെ ആദ്യത്തെ പടിയായിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ വായനന്ന് പറയുന്നത് മനുഷ്യന്റെ മനുഷ്യന്റെ ജീവിതത്ത് അതെ അതെ അങ്ങനെയാണ് എനിക്ക് ഈ പുസ്തകങ്ങളോട് താല്പര്യം തുടങ്ങിയത് അങ്ങനെയാണ് ഇങ്ങനെ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി അങ്ങനെ ഇഷ്ടപ്പെട്ടു പിന്നെ പതിയെ പതിയെ അത് എന്താണ് ആ കഥാപാത്രങ്ങള ആവാനൊക്കെ ആ കഥാപാത്രങ്ങളുടെ സ്വഭാവങ്ങൾ അറിയാൻ എനിക്കൊരു താല്പര്യം തോന്നി അങ്ങനെയൊക്കെയാണ് ഞാൻ വീണ്ടും പുസ്തകങ്ങങ്ങള് വായിച്ചു തുടങ്ങിയത് വലുതാട്ടൊന്നും വായിക്കാറില്ല എങ്കിലും എനിക്ക് പറ്റുന്ന സമയങ്ങളില് എല്ലാം വായിക്കത്തിില്ല ചില എന്താണ് പ്രണയകാവ്യങ്ങളോടാണ് എനിക്ക് തല്പര്യം അങ്ങനെ ചെറിയ ചെറിയ പുസ്തങ്ങളൊക്കെ വായിക്കും അല്ലാതെ വലിയ വായനക്കാരിയൊന്നും അല്ല ഇനി ഭാവിൽ വായി ക്കാൻ ആഗ്രഹമുണ്ട് അവിടെയോ വായിക്കാറുണ്ടോ?
അങ്ങനെ വായിക്കാറില്ല ഞാൻ ആ ബ ഞാൻ ഇതുവരെ വായിച്ചതിൽ
കേട്ടില്ല ഹലോ ഹലോ ഹലോ ഹലോ കേക്കാമോ
ഹലോ
ആഹ് കേൾക്കാം കേൾക്കാം ഇതുവരെ വായിച്ചതിൽ
ഞാൻ ഇതു വരെ വായിച്ചതിൽ കുറച്ചു നേരമെങ്കിലും ഞാൻ മടികൂടാതെ വായിച്ചത് ആട്ജീവിതം മാത്രമാണ്
ഓ ആട്ജീവിതം വായിച്ചിട്ടുണ്ടോ ഞാാനത് വായിച്ചിട്ടില്ല എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ആ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു ആട്ജീവിതം
ക്ലൈമാക്സിനോട്‌ അടുക്കുമ്പോൾ ഭയങ്കര ഒരു വിഭ്രാന്തി വളർത്തുന്ന ഒരു കഥയായിരുന്നു അത്
അത് അതിൽ എന്തെങ്കിലും അതിലെ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ സംഭവങ്ങളോ എന്തെങ്കിലും സ്വാധീനം അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തില് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ?
തീർച്ചയായിട്ടും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ നമുക്ക് എന്ത് കിട്ടാം എന്നുള്ളതിനെ കുുറിച്ചൊരു ബോധം അത് തന്നു അല്ലെങ്കിലെന്തും അത് അവിടെ എന്തും നടക്കാം എന്നുള്ളൊരു ബോധം നമ്മൾ ഇവിടുന്ന് ചെല്ല് ഇവിടുന്ന് നമ്മൾ ഇവിടന്ന് എന്ത് കരുതി പോകുന്ന പോലായിരിക്കത്തില്ല അവിടെ ചെല്ലുമ്പോൾ
ഓഹ് അത് ശരിയാണ്
അവിടെ ചെന്ന് കഴിഞ്ഞിട്ടെ നമുക്ക് അതിന്റെ സത്യാവസ്ഥ എന്താന്ന് തിരിച്ചറിയാൻ പറ്റു
ഓഹ് അതെയോ ഓഹ് ഓഹ് ഓഹ് ഞാൻ വായിച്ചിട്ടില്ല എനിക്കും എന്തായാലും വളരെയധികം സന്തോഷവൊണ്ട് നല്ല പുസ്തകം നമ്മളെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് ഈ സംഭാഷണം വളരെ വിജ്ഞാനപ്രദവും പ്രചോദനകരവുമായിരുന്നു എനിക്ക് സന്തോഷം വായിക്കാൻ അറിവ് നേടാം നല്ലൊരു സമൂഹം വാർത്തെടുക്കാം കേട്ടോ ശരി
അതെ അതെ
നന്ദി